ടോടാ
ആഹ്. ഇപ്പൊ ഓക്കെയാണോ? കേക്ണ്ടോ?
ആഹ് കേക്കാം കേക്കാം
ആഹ് ആഹ്
ആഹ് അപ്പം നമുക്ക് ആഹ് കൃഷിയെ പറ്റി തൊടങ്ങിക്കോ. അവിടുത്തെ പ്രധാനപ്പെട്ട കൃഷി സാ കൃഷി എന്തൊക്കെയാ?
ആഹ് ഇവിടെ പ്രധാനപ്പെട്ട കൃഷീന്ന് പറയാനൊന്നൂല്ല്യ. പൊതുവേ ഇവിടെ നാട് പ്രദേശങ്ങളില് വയല്ള്ളതു കൊണ്ട് നെൽകൃ ഷി ചെയ്യും അതേപോലെ തന്നെ വീടുകളിൽ ഏഹ് കൃഷി സ്ഥലങ്ങൾ പരിമിതമായത് കൊണ്ട് വീടുകളിൽ തന്നെ ഗ്രോ ബാഗുകൾ വെച്ചിട്ട് ഇങ്ങനെ പയറ് വെണ്ട വഴുതന അങ്ങനെയുള്ള കൃഷി ആഹ് നെല്ല് നടുന്ന പാഠങ്ങളുണ്ട് പക്ഷെ ഇപ്പൊ കുറവാണ് പണ്ടൊ ക്ക ഇണ്ടായിരുന്നു നല്ല നെൽകൃഷി ഉണ്ടായിരുന്നു നമ്മുടെ
ആഹ് ആഹ്
മുത്തശ്ശന്മാരും അതുപോലെ തന്നെ മുത്തശ്ശിമാരും ക്കെ കൃഷിയൊക്കെ ചെയ്തിരുന്നുന്നതാ അവര് അവരുടെ പ്രധാന ജോലിന്ന് ആഹ് നെല്ലൊക്കെ കൃഷി ചെയ്ത് സ്ഥലം നമുക്ക് പരിമിതമാണെങ്കിൽ കൂടി പാട്ടത്തിന് സ്ഥലം എടുത്തിട്ട് ട്ട് കൃഷിയൊക്കെ ചെയ്തിട്ട് അങ്ങനെ ഏ കൊടുക്കുന്ന ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു
ആഹ്
അവരിക്ക് പ്രധാനമായിട്ടും ഈ വയലിലൊക ഒക്കെ പണിക്ക് പോവാന്ന് പറഞ്ഞതായിരുന്നു അവരുടെ ജോലിന്ന് പറയണത്
ആഹ് ആഹ്
ഉം അങ്ങനെ ഇണ്ടായിരുന്നത്
ആഹ്
അവിടെ എങ്ങനെ കൃഷിയൊക്കെ
ആഹ് ഇവിടെ ഞങ്ങള നാട്ടില് മറ്റേ കപ്പയില്ലേ കപ്പ മരച്ചീനി ആ കപ്പ കൃഷി ഞാൻ പറഞ്ഞില്ലേ ഞങ്ങള് പണ്ട് താമസിച്ചിരുന്ന വീട്ടില് അവിടെ ഞങ്ങ ഒത്തിരി സ്ഥലം ഉണ്ടായിരുന്നേ അപ്പം അവിടെ എ എന്റെ വെല്ലുമ്മേം വെല്ലിച്ചനും പപ്പായും അമ്മയും ഒക്കെ ഉണ്ടല്ലോ ഈ കപ്പ കപ്പ അങ്ങ് നടും ഏക്കറ് കണക്കിനല്ലേ അങ്ങനെ കപ്പ മൊത്തം അങ്ങ് നടുവായിരുന്നു അന്നിട്ട് ഈ കപ്പ നട്ടിട്ട് അതിൻ്റെ ഇട കുടെ ഇഞ്ചി പിന്നെ ഈ മര പിന്ന മധുരക്കിഴങ്ങ് പിന്നെ വേറൊരു സാധനം ഉണ്ടല്ലോ എന്നതാ അതിന്റെ തു തുവരാ എന്നതാ അങ്ങനെ ഒരു സാധനം ചെറിയൊരു സംഭവം ഈ ചെടി പോലെ നിന്നിട്ട് അത് കറി വെക്കുന്നതാണ് ആഹ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ചേന ചേമ്പ് ഏഹ് കാച്ചില് ഇതെല്ലാം നടും കൂർക്ക
ആഹ്
അന്നിട്ട് ഈ കപ്പയൊക്കെ ഓക്കെ ആയി കഴിയുന്ന സമയുണ്ടല്ലോ അന്നേരം കപ്പ പറിച്ചിട്ട് ഇങ്ങനെ വീട്ടില് ഒരു മൂലയിലോട്ട് മിറ്റത്തിന്റെ ഒരു മൂലയിലോട്ട് കൂട്ടിയിടും അന്നിട്ട് ഈ മ ചീകി ചീകി മറ്റേ ഈ ഒണക്ക്‌ കപ്പയുണ്ടാക്കുവേലെ
ആഹ് ആഹ് ആഹ്
ആ അയിന് ചീകി മൊത്തം കീന്തി എടുത്തിട്ട് ഈ പാറക്കെട്ടൊക്കെയുണ്ട് നമ്മക്കെ ആ പാറക്കെട്ടിന്റെ മണ്ടേല് ഇതിട്ട് ഒണക്കും അങ്ങനെ ഉണക്കി നമ്മള് വ ഈ ഉണക്കു കപ്പ ആയിട്ട് കൊടുക്കുവായിരുന്നു പിന്നെ കൊറെ ഈ വ മറ്റേ ഈ എന്നാ വാട്ടുകപ്പയായിട്ട് മറ്റേ ഒണക്കാതെ വേയിക്കാതെയെങ്ങാണ്ട് ചെയ്യുവേലെ പച്ചക്കപ്പ ഒണക്കി എടുക്കുവേലെ വേയിക്കാതെ
ല്ലേ ചെയ്യാ
ആഹ് അങ്ങനെ കപ്പ പൊടിച്ചിട്ട് മുതിരൊക്കെ ഒണ്ടാക്കി തരുവായിരുന്നു വെല്ലുമ്മ
അയ് ശരി ആഹ് ആഹ്
പിന്നെ ഇതേ പോലെ ഇഞ്ചി കൃഷി ഇഞ്ചി കൃഷി ഇതേ പോലെ തന്നെയായിരുന്നു ഇ ഞ്ചി പ പറിച്ചിട്ട് മൂലയിലോട്ട് കൂട്ടി ഇടുവാരുന്നു അന്നിട്ട് ചുക്കൊക്കെ ഉണ്ടാക്കുവേലെ
ആഹ് ചുക്ക് ആഹ് ആഹ്
ചുക്കും ഒണ്ടാക്കി പിന്നെ അല്ലാതെ കൊടുക്കുവൊക്കെ ചെയ്യും
അയ് ശരി ആഹ് ആഹ്
ക്കെ ഞങ്ങ എന്റെ വീട്ടി ചെയ്തോണ്ടിരുന്നതാ, പിന്നെ തേങ്ങ് തെങ്ങൊണ്ടാരുന്നു ഇഷ്ടം പോലെ തേങ്ങായാ, ഓരോ ഈ തേങ്ങായി തു അതും ഇതേപോലെ ഒരു മി റ്റത്തിന്റെ സൈഡിലോട്ടും സിറ്റൗട്ടിലോട്ടൊക്കെയായിട്ട് പറിച്ച് കൂ ഇട്ടിട്ട് അത് തേങ്ങാടെ മറ്റേ ഇത് പൊതിക്കുവേലെ അങ്ങനെ പൊതിച്ചിട്ട് കടേ കൊണ്ടുപോയി കൊടുക്കുവായിരുന്നു
അയ് ശരി ആഹ് ആഹ് ആഹ് ആഹ് ആഹ്
അങ്ങനെ നമ്മടെ പ്രായവായ മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും അങ്ങനെയുള്ളവരൊക്കെ ഈ കൃഷിയൊക്കെ ചെയ്യുമായിരുന്നു
ഏഹ് ഉം
ആഹ് പിന്നെ പപ്പാ കഴിഞ്ഞ വർഷാ പപ്പാ മരിച്ചേ, അതുവരെ പപ്പായും ഇപ്പൊ പുതിയ ഞങ്ങ സ്ഥലം മേടിച്ചപ്പ അവടെ പപ്പ ഈ ഇത് കൃഷി ചെയ്യുവായിരുന്നു കപ്പയൊക്കെ കപ്പയും ചേനയും ചേമ്പും ഒക്കെ പപ്പയും അമ്മയും കൂടി ഇപ്പൊ അമ്മച്ചിക്കും വയ്യാണ്ടിരിക്ക പ പ്പായങ്ങ് പോകും ചെയ്തു. അപ്പൊ പിന്നെ കൃഷിയിലോട്ട് നോട്ടം ആരും ഇല്ല എന്നാലും എടക്ക് മുട്ടിന് ഓരോ ചേമ്പോ ചേനയോ ആഹ് ചേനയില്ല മറ്റേ കാച്ചിലില്ലേ ആഹ് അതൊക്കെ നട്ട് വെച്ചിട്ടൊണ്ട് പിന്നെ ഇപ്പഴത്തെ ജനറേഷൻന്ന് പറയുമ്പോഴത്തേനും പിന്നെ കൃഷിയോടൊന്നും വല്ല്യ താല്പര്യമൊന്നു ഒള്ള ആൾക്കാരല്ലല്ലോ
അതെ അതെ അതെ
ഞാൻ എന്നാലു ഒണ്ടല്ലോ പച്ചക്കറി മേടിച്ചോണ്ട് വരുമ്പോ കൂർക്കയുണ്ടല്ലോ കൂർക്ക എടുത്തിട്ട് ഞാൻ രണ്ട് മൂന്ന് വിത്തെടുത്തു പാകിയെ ഇപ്പൊ ഒരു നാലഞ്ച് ചോവ്ടായി
ഏഹ്
അമ്മ പറഞ്ഞ് അയിന് മണ്ണിട്ട് കൊടുത്താ മതീന്നെ ഞാനതനുസരിച്ച് മണ്ണൊക്കെ ഇട്ട് കൊടുത്തു, പിന്നെ ഞാന് തക്കാളിക്കാ കൊണ്ട് നട്ട് വെച്ചു, തക്കാളിയുടെ അരിയെ. ഗോവിന്ദ വര ച്ച് പോയി, അതൊരു തൊള്ളി പൊങ്ങി യിട്ട് പിന്നെ അയിന് വളർച്ചയില്ല, അത് അങ്ങനെ തന്നെ നിക്കുവാ
അത് ശരി ആഹ്
പിന്നെ പയറിട്ടു പയറ് അതേന്ന് കിളിക്കുവൊക്കെ ചെയ്തു, പറിച്ചെടുക്കുകയും ചെയ്തു വള്ളിപ്പയറില്ലേ ആഹ് പിന്നെ പാവലും ഒണ്ട് കോവലും ഒണ്ട്
അയ് ശെരി ആഹ് ആഹ്
എനിക്ക് ഭയങ്കര ഇഷ്ടാ ഈ കുഞ്ഞു കുഞ്ഞു സംഭവങ്ങളൊക്കെ കൊണ്ട് നട്ട് വെക്കാനും അത് കിളുത്ത് വരുന്നുണ്ടോ എന്നൊക്കെ നോക്കാനും
ആയ് ശെരി ആഹ്
അങ്ങനെ പോയി നോക്കും. ഓരോ ദിവസം ചെന്ന് നോക്കും എന്തേരം കിളിത്തു എന്തേരം കിളിത്തെന്ന്
ആഹ് ആഹ് അവിടെ കൃഷിഭവനിന്നൊക്കെ ഇങ്ങനെ വിത്തുകള് കിട്ടുവോ
ആഹ് വിത്ത് അങ്ങനെയൊക്കെ കിട്ടും അങ്ങനെയൊക്കെ പോയി മേടിക്കുയാണെങ്കിൽ എന്നാ കൊഴപ്പമൊന്നുമില്ല നമു ക്ക് നന്നായിട്ട് കൃഷി ചെയ്യാവെ, പക്ഷെ അതിന് വേണ്ടി മെന ക്കെടാനായിട്ടും നമുക്ക് താല്പ സമയവും ഇല്ല താല്പര്യ കുറവും അങ്ങനെയൊക്കെ
ഇവിടങ്ങളിലൊക്കെ ഇങ്ങനെ കൃഷി ഭവനിൽ ഇങ്ങനെ എന്തെലും വിത്തൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പറയും അപ്പൊ നമ്മളിവിടെ അടുത്താണ് കൃഷി ഭവൻ
എന്റെ അടുത്ത് അറിയാവുന്നവരൊക്കെ എന്നോട് പറയുവൊക്കെ ചെയ്തു അങ്ങനെ വേണെ ചെയ്യാന്ന്
ആയ് ശെരി
ആഹ് പിന്നെ ഞാനൊരു കറ്റാർവാഴ കറ്റാർവാഴ എന്തന്ന് വെച്ചാ ഭയങ്കര പ്രാന്തായി എനിക്ക് ആഹ് ഹ് ഹ് ഞാൻ ആദ്യമേ ഉണ്ടല്ലോ ഞാൻ ആ ക്കെട്ടിച്ചു വിട്ട വീട്ടിൽ അവിടെ താമസിച്ചോണ്ടിരുന്നപ്പ അയലോകത്തുള്ളരു ചേച്ചിയോട് ചോദിച്ചിട്ട് ഞാന് അതിന്റെ ഒരു ചെറിയ തൈ കൊണ്ട നട്ട് വെച്ചു
ആഹ് ആഹ്..
അത് എന്റെ പിള്ളോരെ നോക്കുന്ന പോലെ ഞാൻ വളർത്തി വളർത്തി കൊണ്ടുവന്ന അതിറെ തണ്ടരു എൻറെ കൈപ്പത്തീടെ നീളം എത്തി കഴിഞ്ഞപ്പോഴത്തേനും എന്റെ ആ കുഞ്ഞ് വിത്ത് അത് അങ്ങ് ഒടിച്ച് കളഞ്ഞു
അച്ചോ ഹ് ഹ് ഹ്...
സങ്കടവും ദേഷ്യം രണ്ടാമത് വീണ്ടും അവരോട് ചെന്ന് മേടിച്ചു അതും ഇതേ പോലെ നശിപ്പിച്ചു കളഞ്ഞു
ഉം ഉം..
പിന്നെ മോശമല്ലേ വീണ്ടും അവരോട് ചെന്ന് മേടിക്കുന്നത് ഹ് അന്ന് ന്നേട്ട് ഭയങ്കര ആഗ്ര ആഗ്രഹമായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ എന്റെ വീട്ടീ വന്ന് കഴിഞ്ഞട്ട് ഇവിടെ ആയലോക്കത്തൊക്കെ ചോദിച്ചു അവിടെയൊന്നും ആരും തന്നൊന്നുംല്ലേ എനിക്ക്അന്നേരം ഭയങ്കര വാശിയായി അന്നിട്ട് തമിഴ്നാടിന് പോയപ്പം തമിഴ്നാട്ടിൽന്ന് ഹ് ഹ് ഒരു അവിടത്തെ കൊച്ചിന്റെ കൈ ഒടിഞ്ഞായിർന്നു അപ്പൊ കൊച്ചിനെ കൊണ്ട് പോയതാ അന്നേരം ഞങ്ങള് പോയ വണ്ടിയെലെ ഡ്രൈവർ ചേട്ടൻ എനിക്ക് അവിടന്ന ഒരു അവിടെയൊക്കെ ഇഷ്ടം പോലെയുണ്ട് ആഹ് ഒരു ചുവട് തന്നു ഞാന് അതോ എത്ര ഒരു അഞ്ചെട്ട് കിലോയ ഉണ്ട് സാധനം അത്രയും വലിയ സാധനം തന്നന്ന് ഹ് ഹ് ഒരു തരത്തി ഞാൻ ഇവിടെ വീട്ടിൽ കൊണ്ടുവന്ന് അത് നട്ട് വെച്ചു
ആഹ്..
അത് കഴിഞ്ഞിട്ട് അതിന്റെ പൊസിഷൻ ഞാൻ മാറ്റിയെടുത്ത് വെച്ച കഴിഞ്ഞപ്പോഴത്തന്നെ ഉണ്ടല്ലോ അയിന്റെയാണേല ഒരു തണ്ട് കരിയുന്നു എനിക്ക് സങ്കടം വന്നു പിന്നേം വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് ഹ് ഏകദേശം ഇപ്പം നടുക്കുന്ന് വീണ്ടും കിളുത്ത് വരുന്നുണ്ട് കുഞ്ഞത് ഹ് ഹ് കുഞ്ഞുങ്ങളായിട്ട് അല്ലാതെ വരുന്നില്ലെന്നെ ആ ഒരൊറ്റ തണ്ട് തണ്ടേൽ നടക്കുന്നു നടക്കുന്നുന്നു ഇങ്ങനെ ഓരോന്ന് വെച്ചാറിയ ഇല ഉണ്ടായി വരുല്ലേ ആഹ് അങ്ങനെ വരുന്നതേ ഉള്ളൂ കുഞ്ഞുങ്ങള ഉണ്ടാകുന്നില്ല
അത് പൊടിക്കുവോ വീണ്ടും പൊടിക്കക്കെ ചെയ്യും വീണ്ടും വീണ്ടും അതിന്റെ മോള് പൊടിച്ചു വരുവോ?
ആഹ ഈ നടുക്കന്ന് ഇതിങ്ങനെ ഉണ്ടായിട്ട് ഓരോ ഇ ഇല വെ ച് ണ്ടായിട്ട് ഇങ്ങനെ വിടർന്ന് ഇങ്ങനെ നിക്കല്ലേ
ആഹ് ആഹ്
അയിന്റെ നടക്കുന്ന ഓരോ കുഞ്ഞിത്തണ്ട് കുഞ്ഞിത്തണ്ട് ഇങ്ങനെ ഉണ്ടായി ഉണ്ടായി വരുവാ ചെയ്യുന്നേ അതല്ലാതെ യൂ ഏ
പുതുതായിട്ട് ണ്ടാവണില്ലയ ല്ലേ
ആ പൂതിയതായിട്ട് ണ്ടാകുന്നില്ല
അത് ശരി അത് നമുക്ക് ഒന്നിന്റെ മുകളുകളിൽ തന്നെ പുതുതായിട്ട് ഉണ്ടാക്കാൻ പറ്റുവോ
അതെനിക്കറിയത്തില്ല ഞാൻ കൊറെ ഇങ്ങനെ നോക്കിയേ ഏ ഈ യൂട്യൂബിലൊക്കെ നോക്കി അതിന്റെ തണ്ട് എടുത്ത്- ത്തിട്ട് വേറെ ഇങ്ങനെ ആ പാത്രത്തിലൊക്കെ വെച്ച് അല്ല ബാഗ ഒക്കെ വെച്ച് ഉണ്ടാക്കി മണ്ണൊക്കെ ഇട്ടാല് വേര് കിളക്കൂന്നൊക്കെ പറഞ്ഞൊണ്ട് കണ്ടു
ആയ് ശരി
ന്നെ ഞാനൊന്ന് ചെയ്ത് നോക്കി കയ്ഞ്ഞപ്പോഴത്തേനും അത് മൊത്തം ചീഞ്ഞു പോയെന്നേ
ആ ചീയ്യ്ണ്ടാവും അതെങ്ങനെയാണാവോ അത്
ആ എനിക്ക് എടയ്ക്കൊരാഗ്രഹണ്ടായിരുന്നു ഈ കറ്റാർവാഴ ഊരി കൊറെ തണ്ട് മേടിച്ചു വെച്ചിട്ട് കൊറെ നമുക്ക് ഒത്തിരിയാകുല്ലേ ആ ഒത്തിരി ആകുന്ന സമയത്ത് നമുക്ക് ഇത് ഇന്റെ തണ്ട് വിക്കാനായിട്ടേ ബിസിനസായിട്ട് സ്റ്റാർട്ടെയ്യാന്നൊക്കെ പ്ലാനിങ് മാത്രേ നടന്നൊള്ളൂ കൃഷി അങ്ങോട്ടായില്ല
ഉം ആ ഭാഗങ്ങലീ ഈ കപ്പകൃഷിയൊക്കെണ്ല്ലേ നെൽകൃഷി
ആ ഇവിടെ കപ്പയാ കൂടുതലൊള്ളത്
അയ് ശെരി
ആ പക്ഷെ നെല്ലൊന്നും ഇവിടെ ഇവിടെ പാടങ്ങളോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ
അയ് ശെരി ആ
ആ ആ
പറമ്പിലാണല്ലേ
ആ പിന്നെ ഈ കൃഷി ചെയ്യാനും ആൾക്കാരും വേണ്ടേ
ആൾക്കാര് വേണം
ഇപ്പോള്ള പിള്ളേരെല്ലാം പഠിച്ച് പഠിച്ച് എന്തെങ്കിലൊക്കെ ഗവൺമെന്റ് ജോലി കേറാനായിട്ടാ നോക്കുന്നെ അല്ലാതെ ആരേലും കൃഷിപ്പണിം ചെയ്തോണ്ടിരിക്കോ
ഉം ഇല്ല ലാബോം ഇല്ല പിന്നെ ആ നമ്മുടെ അധ്വാനം മാത്രൊള്ളു അയ്ന്നൊരു ഒരു ലാഭം കിട്ടില്ല
ആ
ഉം ഉം ഇവിടെ പിന്നെ വാഴ കൃഷികളൊക്കെ ണ്ട് ട്ടോ
വാഴയോ
ഉം വാഴയൊക്കെണ്ട്
ആ ഇവടെ ഒന്ന് രണ്ടും മൂന്നും ഒക്കെ എണ്ണമേ ഉള്ളൂ
അതെല്ലേ ഇവടെ ആ ഒട്ടുമിക്ക പാട പറമ്പുകളിലും വാഴണ്ടാവും
ആ അ അ
വാഴ കവുങ്ങ് അതുപോലെ കുരുമുളക്
ആ കവുങ് ഇവടെ ഇവടെ ഒണ്ട് കേട്ടോ ആ
ഉം
അമ്പത്തേഴ് അമ്പത്തെട്ട് അമ്പത്തൊമ്പത് ആ ഓക്കെ
ആ ശെരി